ഹലോ
കേക്കമോ?
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
എന്താ വിശേഷം?
എന്തു വിശേഷം അങ്ങനെ പോകന്ന് ഇന്ന് നല്ല വെയിലായിട്ട് ഓരോരോ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവ അങ്ങോട്ട് വെയിലാണോ? എന്തോ
നല്ല വെയിലാണ്
അതെല്ലേ ആഹ് ആഹ് അതെല്ലെ ആഹ്
നല്ല രീതിയിലുണ്ട് ഭക്ഷണൊക്കെ കഴിച്ചു
ചോറ് കഴിച്ചോ ആഹ് ചോറ് കഴിച്ചിട്ട് ഇപ്പ ഇങ്ങ് വന്നേള്ളൂ
ഞാൻ ചോറ് കഴിഞ്ഞില്ല ഞാന് ഒന്ന് ടൗണിൽ പോയിരുന്നു
അതെല്ലേ ആഹ് ആഹ്
ഇപ്പം ടൗണിൽ നിന്ന് ചായ കുടിച്ചു അപ്പം അതുകൊണ്ട് പിന്നെ വിശക്കുന്നില്ല
അതെല്ലെ ഷോപ്പിംഗ് ആയിരുന്നോ?
ഷോപ്പിംഗ് അല്ല ഞാൻ മരുന്നിന് പോയതാ മമ്മിക്ക് മരുന്നിനു പോയ
അതേല്ലേ ആഹ് ആഹ് ആണോ ആഹ്
ആ മമ്മിക്ക് മരുന്നി
പി പി
ക്കാൻ വേണ്ടിട്ട് വരുവോന്നു ചോദിച്ചിട്ട് അ അങ്ങനെ പോയതാ അപ്പം മമ്മിക്ക് മരുന്നിനു പോയി ഇപ്പൊ വന്നതേ ഉള്ളൂ ഞാൻ നേരിട്ടുള്ളു വന്നിട്ട് വന്ന് ഇപ്പൊ ഫ്രഷ ആയത് വരാന്നോർത്തൊണ്ട്
ആഹ് ആഹ് ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ട് റേഞ്ച് എന്തോ കട്ട
വൈകുന്നേ കഴിയുമ്പോ പിള്ളേരും എത്തു
ആഹ്
ഓ
എന്തോ
ഇന്ന് നല്ല മ ഇന്നലെ നല്ല മഴല്ലായിരുന്നോ?
ആഹ് ഇന്നലെ നല്ല മഴയായിരുന്നു
ആഹ് അപ്പ അഹ് ഇന്നലെ നേരത്തെ വിട്ടല്ലോ
ആഹ് ഇന്നലെ നേരത്തെ
ആഹ് ആഹ് അപ്പൊ അതുകൊണ്ട് ഇന്ന് നേരത്തെ വിടുമന്ന് അറിയത്തില്ല ആഹ് വരുവോ ഇല്ലയൊന്ന് വരുവോ ഇല്ലയോന്ന് നോക്കി ഞാൻ ഇങ്ങനെ കാത്തിരിക്കുന്ന് ഉം ഉം എന്താ കറി?
ഇന്ന് ചില ക്ലാസ്സുകാർക്ക് ക്ലാസ് ഇല്ല അല്ലെ?
അറിയത്തില്ലല്ലോ
ആഹ ഇന്ന് നമ്മുടെ കൊച്ചങ്ങോളൊക്കെ പോകുന്ന സ്കൂളിന്റെ അപ്പുറത്തെ സ്കൂളില്
ആഹ
അഞ്ചാം ക്ലാസ്സുകാർക്കൊന്നും ക്ലാസ് ഇല്ല പോലും
അതെയോ
ആഹ അതെന്താന്നന്ന് അറിയത്തില്ല എന്നിട്ട് പോയ കുട്ടികളൊക്കെ തിരിച് വന്നു അങ്ങനെയൊക്കെയാ
അതേല്ലേ അറിയത്തില്ല ഇനി പിള്ളേര് ഉ രാവിലെ ഒന്നും പറഞ്ഞഞ് കേട്ടില്ല ആഹ പറയാം പറഞ്ഞഞ് കേട്ടി വന്ന് കഴിയുമ്പോ വിഷേങ്ങളൊക്കെ പറയുമ്പോൾ
ആഹ
ആഹ പഠിപ്പിക്കാൻ തുടങ്ങി ഇന്നലെയൊക്കെ വായിച്ചിടാനുണ്ടായിരുന്നു
ആഹ
ഗ്രൂപ്പില് വായിച്ചിടാനും ഡിറ്റേഷനും ഉണ്ടായിരുന്നു വല്യ വല്യ വാക്കുകളൊക്കെ കൊടുത്ത വിടുന്നത്
അത മലയാള
ആഹ വല്യ വാക്കുകൾ ആ മലയാളത്തില് വല്യ പാരഗ്രാഫ് കൊടുത്ത വിട്ടിട്ടുണ്ട് ഡി റ്റേഷൻ ആന് പറഞ്ഞത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല
അതെല്ലേ ആഹ് ഇവ
അത് ഫുള്ളും പഠിച്ചിട്ട് ചെറിയ ചെറിയ
ഇവർക്ക് ചെറിയ ചെറിയ വാക്കുകളൊ കൊടുത്തേക്കുന്നത് മഴയോ മഴയോ എന്നുള്ളൊരു പാഠം മഴയോ മഴയോ
ആഹ ഇവർക്കും അതെ സെയിം തന്നെ മഴയോ മഴയോ ആ പാടത്തിലെ പുഴ മഴ മണ്ണ് മഞ്ഞ് അതൊക്കെ മിനിയാന്ന് ഡിറ്റേഷൻ ഇട്ടു അല്ല ഇന്നലെ ഡിറ്റേഷൻ ഇട്ടു
ആഹ ഇവർക്ക് ആഹ ഇവർക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ല വിഷയം തന്നെ ഇട്ട എല്ലാ വിഷയം തന്നെ ഇട്ടേക്കന്ന് ഞാൻ കണ്ടു ച്ച പിന്നെ കണ കണ ക്കിനത്ത് ചതുരം ദീർഘചതുരം
ആഹ
ത്രികോണം ഇവയൊക്കെ ഉണ്ടല്ലോ അവയുടെക്കെ പേര് ആഹ അവടെക്കെ പേര് പിന്നെ ഇംഗ്ലീഷില് പിന്നെ പഠിക്കാനുണ്ടായിരുന്നു അപ്പൊ അത് പിന്നെ എഴുതി ഇട്ടു അപ്പ എന്നോട് പറഞ്ഞഞ് ഒരു സ്പെല്ലിങ് അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയിന്ന് പറഞ്ഞു
ഞ ആഹ ഞ കഴിഞ്ഞ വർഷം പഠിച്ചതാണല്ലോ
ആഹ് കഴിഞ്ഞ വർഷം പഠിപ്പിച്ചതാണല്ലോ
ആഹ അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഓർമ്മയിൽ ഞാൻ എഴുതോ ചെയ്തേ ഞാൻ പ്രത്യേകിച്ച് പഠിച്ചില്ലാന്ന് പറഞ്ഞു പ്പലെന്ത കറിയൊക്കെ വച്ചെ
കറി പന്നി മേടിച്ചു പന്നി കറിയുണ്ട് കടലക്കറിയുണ്ട് അവിടെയോ
ഇവിടെ ഞാൻ ഇന്നലെ ചീര പറിച്ചിട്ട് വന്നു ചീര കറി ആഹ ചീരത്തോരനുണ്ട് മോരുകറി രാവിലെ മോര് തേങ്ങ അടച്ചില വെറുതെ മോര് വെറുതെ അതെ കാച്ചുല്ലേ ആഹ ആഹ ആഹ വെറുതെ ഞാൻ കാച്ചി വെച്ചു പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് പിന്നെ ഉണക്കമീൻ പിന്നെ പച്ചിച്ച വെച്ചിട്ടുണ്ട്
അതെല്ലേ ആഹ്
ഉം അപ്പ വൈകുന്നേരത്തിന് എന്തെങ്കിലും ഒരു ചാറ് വെ വിചാരിക്കുന്നു പിള്ളേർക്ക് ചാറുകേർ വേണം
വേണല്ലേ ആഹ്
അത് കാരണം ക നമ്മക്ക് എനിക്ക് പിന്നെ മീന്റെ ചാറ് കുറച്ച് കിട്ടിയാ മതി വേറെ കറിയൊന്നല്ല ചൂടുള്ള ചോറിന്റെ കൂടത്തിൽ കൊറച്ച് മീൻ്റെ ഉണക്ക മീന്റെ ചാറ് നല്ലതാ ഇന്നലെ ഒരമ്മച്ചി ഒര അമ്മച്ചീന്റെ ഒരു ഇത് കണ്ടേ ഞാനെ ഒരു മീൻകറി വെക്കുന്നന് മീൻകറി വെ കണ്ടു നല്ലൊരു പിന്നെ എന്താ പറയാ നല്ലരു പാചകക്കുറിപ്പ് പിന്നെ അത് എന്റെ എന്റെടുത്തൊരു പാചകക്കുറിപ്പിന്റെ ഒരു ബുക്കുണ്ടായിരുന്നു ആ ബുക്കിന് ഒരു അ പേപ്പ ഞാന എടുത്ത്
ആഹ്
വായിച്ചു നോക്കുമ്പോ ഞാൻ ആദ്യം ഞങ്ങ ഇതുവരെ ഞാൻ വിെച്ചിട്ടുണ്ടായില്ല ആ അമച്ചി വരഞ്ഞിട ഉണക്കമീൻ നല്ലണ്ണം കഷ്ണങ്ങളാക്കി കഴുകി ഉപ്പ് കളയാൻ വേണ്ടി രണ്ട് മണിക്കൂർ വെക്കണന്ന് അത് കഴുകിക്കളഞ്ഞിട്ട് ആഹ് രണ്ട മണിക്കൂറും ഉണക്കമീൻവെള്ളത്തി ഇടണം പോലോ നേര ഒന്ന് ശരിക്കും ഉപ്പ് പോകുള്ളൂ ഉപ്പ് പോയി കഴിഞ്ഞിട്ട് ഏഹ് നമ്മുടെ സവാളയില്ലെ സവാള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി സാധാരണ ഉണക്ക് ണക്കമീൻ പറ്റിച്ചിരിക്കുമ്പോ നമ്മള് സാധാരണ ചേർക്കാറില്ലല്ലോ
ഇല്ല ചേർക്കാറില്ല
ആഹ് അമ്മച്ചു പറഞ്ഞത് സവാള വേണം വേണം ഇഞ്ചി വേണം വെളുത്തുള്ളി
ആഹ്
ഇതെല്ലാം കൂടി ചെറുതായിട്ട് അരിയാ എന്നിട്ട് അതരിഞ്ഞിട്ട് നമ്മള് സാധാരണ വക്കുന്നല്ലോ പിന്നെ എണ്ണയ ഒഴിച്ച് കടുക ഉലുവ പൊട്ടിച്ച് കടുക് പൊട്ടിക്ക അതിനന് ശേഷം ഇതെല്ലാം കൂടിട്ട് വഴറ്റി നല്ലോണ്ണം വഴറ്റ വയറ്റി കഴിയുമ്പോ ഈ പാട്ടം ആഹ് ഈ പച്ചമുളകിന് ഒരു കളറു മാറുംല്ലേ
ആഹ്
പച്ചമുളകിന് ഒരു കളർ മാറുന്നൊരു സമയംവില്ലേ ഉള്ളിയല്ലേ പച്ചമുളകിന് അപ്പൊ അന്നേര ഒര് ആ പച്ചമുളക് അന്നേരത്തെ പച്ചമുളകിന്റെ കളർ മാറുന്ന സമയത്ത് കുറച്ച് അപ്പഴത്തേക്ക് ഏകദേശം ഉള്ളിയും വാടിയിട്ടുണ്ടാവുന്ന എന്നോട് പുള്ളി ആ അമ്മച്ചി പറഞ്ഞത്
അതെല്ലെ പച്ചമുളക് വാടുന്ന സമയ ആവുമ്പോത്തേക്കുംല്ലേ
ആഹ് അതെ
ആഹ്
ആ മല്ലിപ്പൊടി എന്തോ ഒരു മീനാണ ഉള്ളത് അതനുസരിച്ച് ചെലപ്പോം ഒരു സ്പൂൺ മതിയായിരിക്കും ചെലത് ഒന്നര സ്പൂണ് ഞാൻ ഇന്ന് രണ്ട് സ്പൂണാ ഇട്ടത് രണ്ട് സ്പൂണും മല്ലിപ്പൊടി ഇട്ടിട്ട് മല്ലിപ്പൊടി നല്ലതുപോലെ എളക്ക ല്ലതുപോല എളക്കി കഴിയുമ്പോ ഇത് നല്ലോണം ഒരു ഒരു കറുപ്പ് നിറം വരും ഏകദേശം ഏത് ഈ ആഹ അത് മൂപ്പിച്ചിടുന്ന എന്നിട്ട് അന്നേരം അതിനകത്തേക്ക് മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയൂടി ഇട ആവശ്യത്തിന് നമുക്ക് എരിവുള്ള എരിവിന് വേണ്ടിയിട്ട് അത് രണ്ട് അത് രണ്ടും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ എളക്ക അപ്പത്തേക്കും ഒരുവിധം നല്ല നെറം വരും അന്നേരം നല്ലൊരു കൊഴുപ്പും പ്പുവരും ആഹ അത് അത് ആഹ എന്നിട്ട് കൊർച്ചേരം നമ്മള് മഞ്ചടി ആയതുകൊണ്ട് കുഴപ്പല്ല എന്നിട്ട് മഞ്ചട്ടി വാങ്ങി വെക്ക്യ അതിനകത്തക്ക് മീനില്ലേ മീൻ ഇട്ട് ഒരു ഒര അര. ഒരു രണ്ട് സെക്ക മിൻറ്റ് നേരം എന്തെയ്യ എളക്കി മൂടി വെക്കുക ന്നട്ട് അതിനകത്ത്
ഈ അരപ്പിലോട്ട്
ആഹ ഇ അരിപ്പിലോട്ടേക്ക് നമ്മുടെ മീൻ കഷ്ണം ഇടുവാ എന്നിട്ട് നല്ലത് നല്ലതുപോലെ എളക്കിട്ട് മൂടി വെക്കുക ഒര് ഒരു ര. ണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പം അയ്നകത്തേക്ക് കുറച്ച് കൂടി വെള്ളം ഒഴി - വെള്ളവും പുളിയും ഇടുക.
ആഹ
കറിവേപ്പിലിം കൂടി ഇട്ടിട്ട് ഒരു ചല മീൻ വേവാൻ കൊറച്ച് സമയം എടുക്കുവല്ലോ ഓരോമീന സമയത്തിനനുസരിച്ച് ഇത് വെച്ച് നോക്കിക്കെ നല്ല സൂപ്പർ ടേ എന്താ ടേസ്റ്റ്. നല്ല എന്താ പറയാ ആഹ നല്ല നല്ല രുചിയുണ്ടായിരുന്നു ങ്ങനെ മീൻ കറി വെച്ചിട്ട് ഞാൻ വിചാരിച്ചു കൊറച്ച് ഒരു പിന്നെ ചീഞ്ഞ പോലെ ഉണ്ടായിരുന്ന മീന എന്നാലും കൊഴപ്പല്ല അപ്പൊ ഞാൻ കൊറെ പ്രശ്യം എന്താക്കി അത് വെള്ളത്തിലിട്ട് കഴ്കുക്കെ ചെയ്തു ചൂടുവെള്ളക്കെ ഉപയോഗിച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടിക്കെ ഇട്ട് കറി വെച്ചിട്ടാന്ന തോന്നേ എല്ലാവരുംകൂട്ടി ഞാൻ ആഹ പക്ഷേ അഹ ഇവിടെ ചേട്ടായി ക്ക് മീൻകറി വല്യ ഇഷ്ടമൊന്നും അല്ലായിരുന്നു ഞാൻ ചേട്ടായിക്ക് ഇന്നലെ ചേട്ടായി വന്നായിരുന്നു അപ്പൊ ചേട്ടായിക്ക് ഞാന് ഇന്ന് രാവിലെ ചോറ് ചോറ് കഴിച്ചപ്പോ ഞാൻ കൊടുത്തേ അപ്പൊ ചേ നല്ലോണം പാചകം ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലോന്ന് പറഞ്ഞു എന്നോട് ഞാൻ ചോയ്ച്ചു എ - ആഹ എന്താന്ന് ചോയ്ച്ചു അപ്പൊ എന്നോട് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഈ ഉണ മീൻ കറിക്ക് എന്താ ചെയ്തേന്ന് ചോയ്ച്ചു ഞാൻ പറഞ് ആഹ വീട്ടിലിരിക്കുവല്ലേ ഞമ്മൾ കൊറച്ചൊക്കെ ഭക്ഷണൊക്കെ ഉണ്ടാക്കാൻ പഠിക്കട്ടെ
ആഹ
ആഹ എന്താണേലും പുതിയ പുതിയ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാം അങ്ങനെയൊന്ന് മീൻകറി വെച്ചോക്ക് നല്ല ടേസ്റ്റ്ണ്ട്
ആഹ ന്ന ഒന്ന് ട്രൈ ചെയ്ത് നോക്കണെ എന്ത് മീന ഉപയോഗിച്ചത്
കഷ്ണമീന
കഷ്ണമീനല്ലെ ആഹ നി കിട്ടുമ്പോ ട്രൈ ചെയ്തു നോക്ക ആദ്യായിട്ട് കേട്ട റെസിപ്പിയാട്ടോ
ആഹ ഇതിലേക്കൂടി
ആഹ ആ വണ്ടികളി കൂടെ കൊണ്ടരുന്ന ല്ലേ ആഹ ഞങ്ങള് പണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു
ആഹ് അപ്പ അങ്ങനെ അവ അവരോട് മേടിച്ചതാ. കഷ്ണം മീനാണെങ്കിലും കൊഴപ്പയില്ല അതൊക്കെ ആഹ് ഉമ്മച്ചി പറഞ്ഞു. അപ്പ പിന്നെന്താ കഷ്ണം മീനാണെങ്കിലും എന്ത് മീനായാലും ഒണക്കാണെങ്കിലും കൊഴപ്പില്ലാന്ന് ഞാൻ പ ഞാൻ എന്നിട്ട് വിചാരിക്കുന്നുണ്ട് കൊറച്ച് ഉം അപ്പ ഞാനിനി വിചാരിച്ചു കൊറച്ച് പച്ച മത്തിയില്ലേ മത്തി മത്തി മേടിച്ചിട്ട്
ആഹ്
ചെറിയ ചെിയ കഷങ്ങളാക്കിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു നോക്കിയാലോന്ന്.
ആഹ് മത്തി എനിക്കിഷ്ടമല്ല.
ഇഷ്ടല്ല? പക്ഷെ എനി ആഹ് എനിക്ക് പക്ഷെ മത്തി ചാറ് വെച്ചാ ഞാൻ എനിക്ക് ത്തി ഇഷ്ടമില്ല പക്ഷെ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വെച്ചാ നല്ലൊരു കൊഴുപ്പാ കാണിച്ചേ.
അതേല്ലെ ആഹ് ആഹ്
സാധാരണ മത്തി കറി വെച്ച്ട്ട്
വെറും വെള്ളം പൊലെയി രിക്കൂലേ?
ആഹ്
അപ്പൊ ഇത് വെള്ളം പോലൊന്നുല്ല ഇതിപ്പോ നല്ല കൊഴുത്ത്ങ്ങനെ ഇത്‌ നമുക്ക് കൂട്ടാൻ തോന്നും. അവിടെ ചെലര് പറയുന്നമാരി ഈ അച്ചാറ് അച്ചാറ് തോണ്ടി കഴിക്കുന്ന പോലെ നല്ല ടേസ്റ്റാണ്.
ആഹ്
അങ്ങനെ അങ്ങനെ പുതിയൊരു മീൻകറി ഉണ്ടാക്കില്ലേ. ഓരോ ദിവസം ഓരോ ദിവസം ഓരോരോ പാചകം
ഓരോ പരീക്ഷണല്ലേ, ആഹ്
ഓരോ ദിവസം ആഹ്, പിള്ളേര് പറഞ്ഞമാരി
ആഹ് ഇവിടെ മത്തി മേടിച്ച് കഴിഞ്ഞാ വറക്കൊള്ളു.
അതെല്ലേ, ആഹ് ഇവിടെ കറി വെക്കും. കറി വെച്ചാലും
പിന്നെ വറക്കും.
ആഹ് ഇവിടെക്കെ മത്തി മേടിച്ചാല് ഇപ്പ മാങ്ങ
ആഹ് മാങ്ങേടും
മാങ്ങയിട്ട് തേങ്ങയിട്ട് കറിവെക്കും. അത് നല്ലതാ മാങ്ങയും പിന്നെ
ക്കേലെ ചാറൊക്കെ കൂട്ടാനിഷ്ടാ
ആഹ് മാങ്ങയും ഒണക്കമീനൊക്കെ ഇട്ടിട്ട് കറി വെച്ചാലും
ആഹ്
അതെ അതും തെറ്റാ അങ്ങനെ ആഹ് ഇങ്ങനെ ഓരോ ദിവസം ഓരോരോ പിന്നെ ഭക്ഷണൊണ്ടാക്കും. അപ്പ പിള്ളേര് വരുമ്പഴേക്കും ചായ കൊടുക്കണ്ടേ ആഹ് ആഹ് ആഹ് മോന് കാപ്പി മതി മോക്ക് ചായ മതി
ആഹ് അങ്ങനെയൊക്കെയുണ്ടല്ലേ.
ആഹ് രണ്ടു പേർക്കും ഓരോന്നാ. അപ്പപിന്നെ ഞാൻ കഴിഞ്ഞോസം വാഴക്ക വറത്തായിരുന്നു അപ്പം അപ്പൊ വാഴക്ക വറുത്തതുംണ്ട് പിന്നെ ചായ വെക്കണ ഇനി
അതെല്ലെ ആ ആഹ്
ആ ചായ വെക്കെട്ടെ ഞാൻ ഇത്ണ്ടാക്കാൻ നോക്കട്ടെ.
അ ആ ശരി എന്നാല്